ഹലോ? ഹലോ? ഹലോ? ഹലോ?
ആ കേൾക്ക്ന്ന്ണ്ടാ?
ആഹ് ഇപ്പ കേൾക്ക്ണ്ട്.
ആഹ് റേഞ്ചിന്റെ പ്രശ്നണ്ട് ആഹ്. മഴക്കെ പെയ്തത് കൊണ്ടാന്ന് തോന്നണ് നല്ല റേഞ്ചിന്റെ പ്രശ്നണ്ട്.
ആഹ് കേക്കാൻ കൊറെ വൈകിട്ടാല്ലേ ഇവിടെത്തണേ.
ആ ആഹ് അങ്ങനെണ്.
ആഹ് എടുക്കണ കാണണ്ട് ഒന്നും ശബ്ദം കേക്കണ കാണണ്ല്ല.
ആഹ്, ആഹ് എന്താ വിശേഷം?
ഭക്ഷണം ഒക്കെ കഴിച്ചോ നല്ല വിശേഷം.
ഉം ഭക്ഷണം കഴിച്ച് കൊണ്ടി ഇങ്ങനെ കെടക്കാണ് പൊറത്ത് നല്ല മഴ. പിന്നെ ഇപ്പ വെറുതെ. ചുമ്മാ ഇരിക്ക അല്ലേ ആഹ്. അപ്പ അങ്ങനെ കെടക്കാണ് ഫോണിലും കളിച്ച്ങ്ങനെ വെറുതെ ചുമ്മാ കെടക്കെരുന്നു.
ആ ഏ എന്താ ഭക്ഷണം ചോറിന്.
ഭക്ഷണം ഇന്ന് എന്താണ് ചോ ചോറായിട്ട് ഉച്ചക്ക് കുട്ടിയൾക്ക് സ്കൂൾക്ക് കൊണ്ടാവാൻ വേണ്ടിട്ടേ. ചോറ്ണ്ടാക്കി.
ആഹ്, ആ.
ക്കിയപ്പോ അങ്ങനെ ണ്ടാക്കിയതാണ് ഇനി വൈകുന്നേരത്തിന് വേറെ എന്തെങ്കിലുംക്കെ ണ്ടാക്കണം.
ആ അത് ശരി ആ
രാവിലെ അ എട്ട് മണി ഒക്കെ ആകുമ്പഴേക്കും അവര് പോവും അപ്പഴേക്കും വെക്കണതാണ് ചോറ്. ആണ്ടേ.
ആഹ് സ്കൂളില് കൊണ്ടോവെണ്ടി വെരുംല്ലേ.
ആഹ് ചോറ് കൊണ്ടോണം അപ്പ എട്ട് മണിയാകുമ്പഴേക്ക് വെക്കണതാണ്. പിന്നെ ന്ന വെക്കാറില്ല. പിന്നെ അവര് ഒക്കെ പോയി കയിഞ്ഞാ പിന്നെ ഞാൻ ഒറ്റക്ക അല്ലേള്ളൂ പിന്നെ ഒന്ന് വെക്കാന് ഒന്നും അ ആഹ് ആഹ് ആഹ് അതെല്ലാം ണ്ടാവോ
ഉം പിന്നെ രാത്രി എന്താ വേറെ ഭക്ഷ ചോറിന്നണ്ടാക്കണോ അല്ലെങ്കി ചപ്പാത്തിയോ
വെ വേറെ എന്തയ് ആഹ് വേറെ അദ്യോന്നും ആക്കൂല മാക്രോണി അങ്ങനെ എന്തെലുക്കെ ആക്കിട്ട് അങ്ങനെ എന്തെങ്കിലും
ആഹ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കല്ലേ ഉം ങ്ങക്കെന്തൊക്കെ ഫുഡ് ണ്ടാക്കാൻ അറിയാം
ആഹ് ഫുഡ്ണ്ടാക്കാനോച്ചാല് ആഹ് എളുപ്പം നെയ്ച്ചോറൊക്കെ കുക്കറിലായാല് എളുപ്പണ്ടല്ലോ
ആഹ്
ആഹ് അങ്ങനെക്കെ വെക്കും
മന്തിയൊക്കെണ്ടാക്കോ
മന്തിക്കെണ്ടാക്കും പക്ഷെ നമ്മള് ആ ഒരു കടേന്ന് വാങ്ണ ആ രസൊന്നും ഉണ്ടാവൂല്ല
ആഹ് പിന്നെ എന്താ ബിരിയാണിക്കെ ഉണ്ടാക്കോ
പൊർത്ത്ക്ക് മാ ബിരിയാണിക്കെ ണ്ടാക്കലണ്ട് പൊറത്തേക്ക് ഇറങ്ങിയാല് നല്ല റേഞ്ച്ണ്ട്ട്ടോ പക്ഷെ മഴന്റെ സൗണ്ടോണ്ട് ഒന്നും കേക്കൂല അവ പൊറത്തേ
ആഹ് ആഹ് ആഹ് അല്ല പ്പ കേക്ണ്ട് ഇപ്പം പ്രശ്നന്നുല്ല
ആഹ് ഷീറ്റ്മ്മക്ക് വെള്ളം ചാടണൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും
സൗണ്ട് ആഹ് കേക്കൂല ഇപ്പം പ്രശ്നംന്നുല്ല
ഇല്ലല്ലേ ആഹ് ആഹ് ബിരിയാണി ഒക്കെണ്ടാക്കും
എഹ് സാമ്പാറ് ഒക്കെണ്ടാക്കോ
ഉം സാമ്പാറൊക്കെണ്ടാക്കും പക്ഷെ ആഹ് എന്നാലൊര് ആഹ് ഒരു ഇതിലൊക്കെ ആവും കൊറേയൊക്കെ ശരിയാവും
ഏഹ് അല്ല സാമ്പാറ് എപ്പള് ഒരു ഒരു രുചിയല്ല എപ്പളും ഉണ്ടാക്കിയാല് ഒരു പ്രശ് ച്ച്ണ്ടാക്കിയാല് അയ്നെക്കാട്ടി വേറെരു രുജെയ്ക്കും പിന്നെ ണ്ടാ
ആഹ് ശരിയാണ് ആഹ് വേറെരു എ ടെസ്റ്റ്ണ് തേങ്ങ വറുത്തര്ക്കുമ്പോ ചെലേ സമയം അരക്കുമ്പോ ഭയങ്കര ടേസ്റ്റകാരം ചിലപ്പോ അത്ര ആ ഒരു ഇതണ്ടാവാൽല്ല
ഉം ണ്ടാവൂല അത് ചെലപ്പോ ആ വറവിലെന്നെ എന്തോര് ഏഹ് പോരായ്മണ്ടാകും അതായിരിക്കും ന്റ്തും അങ്ങൻതന്നെ ഒരു ആഹ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോലയിക്കൂല മറ്റൊരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോ രാവിലെ എങ്ങനെ കടിയൊക്കെ പിന്നെ ഇഡ്ലി ദോശൊക്കെണ്ടാ
ആഹ് ആഹ് ഇഡ്ലി ദോശക്കെ ഞാൻ ചെ അധികം അര് ച്ചെടുക്കല അതാണ് കാരണം അതായാൽ രാവിലെ നല്ല എളുപ്പാണല്ലോ ഞമ്മക്ക് ആഹ് ആഹ് വേഗ ആഹ് ണ്ടാ
മ പ മറ്റ് പത്തിരിയൊക്കെ ആവുമ്പോ വാട്ടി കൊയ
ആഹ് അതൊന്ന് ഞാൻ ഉണ്ടാക്കാറന്നെല്ല പത്തിരി ഒന്ന് കാരണം രാവിലെ ഒന്ന് സമയണ്ടാവ്ലേ ആഹ് സമ ആഹ് എല്ലാം കൂടി ഒന്നും കഴിയൂലേ എന്ന തന്നെ ഗ്യാസ്മല് ഉണ്ടാകും ഒരു വക, ഒരു വക അടുപ്പിൽ അടുപ്പത്ത ഉണ്ടാവും രാവിലെ ഭയങ്കര തിരക്കേകാരം ഓല് പോ, ആഹ് ഒരാണ്ട് പോയി കഴിഞ്ഞാ പിന്നെ ഒക്കെ ഫ്രീ ആയും ചെയ്തു
എത്ര ആള് പറഞ്ഞയക്കാണ്ട്
രണ്ടാളേ ഞാൻ രാത്രി തന്നെ പിന്നെ എടുത്ത്വ രാത്രി തന്നെ പയറ് കാബേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രാ രാത്രി അരിഞ്ഞു വെക്കും എന്നിട്ട് ഫ്രിഡ്ജിലാണ്ട് വെക്കല തേങ്ങൊക്കെ ആഹ് ചരക ഉള്ളത് തേങ്ങ വറക്കൻ ഉള്ളത് ഒക്കെ ആ ഒക്കെ ഞാൻ രാത്രി തന്നെ എടുത്ത് തക്കല ഉമ്മച്ചിക്കനെ പൊരിക്കണ വെച്ചെങ്കിൽ അതിന്റെ മസാലക്കെ തേ ച്ച് രാത്രിന്നെ ഫ്രിഡജില് വെക്കല ന്നപിന്നെ രാവിലെ ല ഉണ്ടല്ലോ എളുപ്പണ്ടല്ലോ അല്ലാഞാ രാവിലെ അതൊക്കെ നന്നാക്കി വരുമ്പോഴേക്കും ഓൽക്ക് ടൈം വൈകും ചെയ്യും ആഹ് അങ്ങനെ വെക്കല. ഇനിയിപ്പൊ ചോറാണെങ്കിലോ ഭയങ്കര വേവുആണ്. ഏഹ് അപ്പൊ പിന്നെ ആഹ് അങ്ങനാണ് കാട്ടല. രാവിലെ ഇല്ല റെസ്റ്റൊന്നുല്ല വെച്ചടു കിട്ടൂ.
ആഹ് ആഹ് ആഹ്
ഉ അപ്പൊ ഇന്നലെ വേദൻച്ച് തുവായി നല്ല ഉം ആ
ആഹ് ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളി ഓഹ്
ആഹ് ആഹ് എടക് എടക്ക് പോവുണ്ടോ വിയാരിച്ചു ഞാന്.
ആഹ് ആഹ് എടക്കൊരു ശബ്ദം മുറിഞ്ഞു പോവും പോലെ.
ആഹ്
എന്തിന്?
റെയ്ഞ്ചിന് പ്രശ്നല്ല വ്ടെ
ഇല്ല ഇവിടെ കട്ട കാണിക്ക്ണ് ണ്ട് ഇല്ല വിചാരിക്ക്ണ് ഇന്നോടാ രും അങ്ങനെ പരാതി പറഞ്ഞില്ല. ചെൽപ്പൊരു ശ് ഇത്ണ്ടാവല്ലേ ശേ ഇതുവരൊന്നും ഓ പിന്നെ പറ വിളിക്കുമ്പളൊക്കെ ചെൽപ്പൊങ്ങനെ
സിം ആഹ് ആഹ് ഇവിടെ ഏത് സിമ്മിനുല്ല ആഹ് സിമ്മ് ഞ്ച് പിന്നെ പിന്നീള്ളത് ജിയോക്കാ എൻ്റെ സിമ്മ് ജിയോ ആണ്. പിന്നിഉള്ളത് ഈഒരു സിമ്മിലൊള്ളു ബ ആഹ്. ആഹ് ആ ബാക്കിയുള്ള സിമ്മിനൊന്നും ഇവിടെ തീരെ കിട്ടൂല. ഇതിനൊള്ളു പിന്നെ ഒന്ന് കിട്ടാ. കിട്ടും പല പല സ്ഥൽ ഇപ്പൊക്കായിയിട്ട്ങ്ങനെ കിട്ടും.
ആഹ് ജനാൽൻ്റടുത്തേറ്റ് നിന്നാല് നല്ലോം കിട്ടും.
ആഹ് ആഹ് ആഹ
ആഹ് അപ്പൊ ഞാൻ ജനാല്ൻ്റടുത്ത് പോയിക്കല വിളിക്കാനൊക്കെ.
ആഹ് ആഹ് മക്കള് ഓരെപ്പളാ വര്ല് അവരെപ്പളാ സ്കൂൾട്ട് വര്ല്?
ആഹ് ഓ മോള് നാലരക്കാവും പക്ഷെ ഇന്ന് സ്കൂള് ലീവാണ്.
ആഹ്ഏ ആ മഴ കാരണല്ലേ?
മഴ ആ മഴ കാരണ്ന്ന് ലീവ് കൊട്ത്തതാ ന്നു ലീവ് കൊടു ത്ത് കാര്യായി ചെയ്ത് ഭയങ്കര മഴേ.
മാഹ് നല്ല മഴണ്ട്ന്ന്.
ആഹ് ലീവ് കൊട്ത്തേന് കാര്യണ്ട് അറ്യാ.
ആഹ് എന്താ വൈകുന്നേരൊക്കെ എന്താ ഇണ്ടാക്കല് എന്തേലുണ്ടാക്കോ സ്പെഷ്യലായിട്ട്?
ചെ ചെല മൂടിലിണ്ടാക്കും ചെൽപ്പൊന്നുണ്ടാക്കൂല.
ആഹ് മഴക്കാവുമ്പോ ഇണ്ടാക്കാ മടിയ പക്ഷെ ഇ ഇണ്ടാക്കി കിട്ട്യാ ങ്ങനെ കഴിക്കാ നല്ല രസ്യേണല്ലേ? മഴത്തെ മയക്ക ആഹ് ഞാൻപ്ങ്ങനെ കട്ന്നമ്പങ്ങനെ വിചാര്ക്കേര്ന്നു. ട്ടോ വല്ല ഉള്ളിവടെ സ ഒക്കെ ഇങ്ങനെ ഇണ്ടാക്ക്യാലോ കയ്ക്കാ ഭയങ്കര പൂതിണ്ട്. ഏഹ് ഇപ്പൊ ഈ സമയത്ത് മഴയൊക്കെ പെയ്യ്ണ്ങ്ങനെ കണ്ടപ്പോഴേ കട്ടൻചായിം
ആഹ് ചൂടോടെ തിന്നാന്. ആഹ് ഞാനു വിചാര്ച് ഇവടെ കടലപ്പൊടി ഇണ്ടേ നീ മറ്റേ പൊക്കെവട ഇണ്ടാക്കാന് അപ്പൊ ഓ വെ കൊർച്ചോള്ളൂ തീർന്നോ വല്ലോന്നുള്ള പേട്യാ
ഞാൻ ഇങ്ങനെ വിചാരിക്ക ഇപ്പ അവടെ കടന്നപ്പോ ഞാനിങ്ങനെ വിചാരിക്കട്ടോ കൊർച്ച് ഉുള്ളിവടയൊക്കെ ടൊക്കെ ഇണ്ടാക്ക്യാലോങ്ങനെ. കഴിക്കാം ഇങ്ങനെ വെർതെ ഇങ്ങനെ ഇര്ന്നപ്ലേ കടചായിം കുടിക്കാനൊക്കെ ഒരു പൂതി ഇങ്ങനെ ആഹ്.
ഉം
സ്കൂൾട്ട് വരുമ്പോ ഇഷ്ടാണ് മക്കക്ക് അങ്ങനെയൊക്കെ കിട്ട്യാ ഭയങ്കര ഇഷ്ടാണ് പഴമ്പൊരി, ഉള്ളി വ ആ അങ്ങൻത്തൊക്കെ ഇണ്ടാക്കാണെങ്കി ഭയങ്കര ഇഷ്ടാണ്.
ഉം ഞാനും ഇവടെ ഇണ്ടാക്കുമ്പങ്ങനെ ഇണ്ടാക്കി തീര്നെ മുന്നേ പാത്രം കാലിയാവും.
ആഹ്. അവ്ടെ വള്ള വെള്ളൊക്കെ പ്രശ്നക്കണ്ടാല്ണ്ടോ മഴയൊക്കെ കൂടുതലായാല്?
ഇല്ല്യല്ല ഇവിടെ ഉള്ളേര്യയെ പ്രശ്നൊന്നുല്ല്യ. പാടാണ് വീടിന്റെ തൊട്ട ട്ത്ത് നല്ല വല്ല്യ പാടൊക്കെ ഇണ്ട് ക്ഷെ അതൊന്നും വെള്ള പ്രശ്നൊന്നുമല്ല്യ.
ഏഹ്.
പിന്നെ ഞങ്ങക്ക് ഇവിടെ പന്നിന്റെ പ്രശ്നാള്ളേ. ആഹ് പന്നിന്റെ ശല്യം നല്ലോണം ഇണ്ട്.
ആ അത് ഇപടീംണ്ട്.
ഏ വന്ന്ട്ട് ഇവടെ പാട്ത്ത് ആരോ ഒന്നും കൃഷി ചെയ്യേല്ല ആദ്യക്കെ നല്ലോണം നെല്ല്, വാഴ എല്ലോ ഉള്ള ഒരു പാടേ നീ ഇപ്പോ വെർ തെ കെട്ക്ക ഈ പന്നികള് വന്നങ്ങട്ട് നാശം വെര്ത്തിട്ട്
ആഹ് ആഹ് ആഹ് അവര് ഇതാക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തിലൊക്കെ നമ്മള് പരാതി കൊടുത്താലിങ്ങനെ പറഞ്ഞണ്ട് ഓരോരുത്തർ വന്ന് പിടിച്ചു ച്ചോണ്ട് പോവ്വൊക്കെ ചെയ്യുവല്ലോ
ഉം അതൊക്കെ ഇണ്ട് പക്ഷെ ഇവിടെ ഭയങ്കരാണ് ഒക്കെ കൊറെ മുന്നേ അങ്ങനെ വെടിവെക്കലൊക്കെ ഇണ്ടേനി പക്ഷെ അതൊന്നും വിജയിച്ച് ഇല്ല
തന്നേ
ഉം
ശ്ശേ ഇവ്ത്ത്ങ്ങൾ ഉപദ്രവിക്കേം ചെയ്യും നമ്മളേം ഉപദ്രവിക്കേ
ആഹ് അങ്ങനെ ഇണ്ടേനി ഒരാ ആള് പിന്നെ തള്ളിടൊക്കെ ചെയ്തീനി ഒരാള് മരണാസന്ന നിലേലല്ലേ ഇതൊക്കെ കഴിച്ചില്ലായി
ആഹ് അതാണ് ഉള്ളത്
ഇപ്പ ആരും കൃഷ് ഉം ഇപ്പ വന്നിട്ട് കൃഷി അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ മറ്റേ കരണ്ടടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മറ്റേ ഉം ആ അങ്ങനൊക്കെ വെ ച്ചിട്ടാണോരോരുത്തൊരു കൃഷി ചെയ്യണ തന്നെ ഇവിടെ ഞങ്ങടെ ഇവിടെ മുന്നില് ഞങ്ങളെ പാടൊന്നല്ല വേറെ ആൾക്കാരിതാണ് പക്ഷെ ഓലൊന്നും ചെയ്യണില്ല വെറുതെ കിടക്കുക എത്ര സ്ഥലമുണ്ട്
എന്തോരു കഷ്ടാല്ലേ പാവങ്ങൾക്കൊക്കെ ഭയങ്കര കഷ്- ട്ടാണല്ലേ അത് കിട്ടിട്ട് ജീവിക്കണ ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പൊ കൃഷി ചെയ്ത് ജീവിക്കണ ആൾക്കാർക്കൊ ഭയങ്കര പാവങ്ങളാണ് ഭയങ്കര കഷ്ടമാണ് പ്പോ പറ ഉം വാഴയൊക്കെ ഉണ്ടല്ലോ നേന്ത്രക്കന്ന് നോക്കി കുത്തുകാണവര്
ആഹ് അതൊക്കെ അയിന്റെ ഉള്ളിന്ന് അയിന്റെ ഉള്ളിൽന്നു നല്ലെതില് ഇട്ത്ത് തിന്നും തേങ്ങ വാഴ, ചേമ്പ് അങ്ങൻത്തൊക്കെ അങ്ങൻത്തൊക്കെ ഓല്ക്ക് വേണ്ടിവരും പൂള- അതൊക്കെ ഭയങ്കരെ പൂളൊക്കെ-
ക്ക് കഴിക്കണ്ടേ
ആഹ് പൂളൊക്കെ ഇണ്ടല്ലോ ന്നല്ലോണം കാമ്പായത് നോ ക്കിന്നെ ഓര് മാന്തി എടുകൊള്ളു അഹ് ഞാൻ വിചാരിക്കും മണ്ണിന്റടിയിലുള്ളത് ഓല്ക്കെങ്ങനാ അറിയ്ണേന്ന്.
ട്ടിലാണേ അവർക്ക് കയ്യ മനുഷന്മാർക്ക് അത്ര കഴിയൂല അവര് മനുഷ്യന്മാരെ കാട്ടിലും ആണ്.